ഹലോ ഹലോ കേൾക്കവോ
ആഹ് കേക്കാ പറഞ്ഞോളൂ
എവിടെയാണ്
എന്താ
എവിടെയാണ്
ഓഹ് ഞാൻ വീട്ടിലാണ്
വീട്ടിലാണോ എന്ന കിടക്കാണോ
ആഹ് അതെ
ഉറങ്ങാണോന്ന്
അല്ലല്ല മഴയുണ്ടോ
മഴ ആഹ്
ആഹ് സൗണ്ട് ആഹ് കേക്കാം
ആഹ് ഫാനും കൂടെ ഇട്ട്ട്ടാവും എന്താ ഓഫ് ചെയ്യണോ
വേണ്ട വേണ്ട കുഴപ്പില്ല
എന്താ ഭക്ഷണം കഴിച്ചോ
ഇപ്പോ കഴിച്ചു ഞാൻ കുറച്ചു മുന്നേ കഴിച്ചിട്ടുള്ളൂ
യ്യ പഠിക്കുകയാണോ ഇങ്ങനെ ഹലോ ഹലോ ഹലോ ദിയ ഹലോ ഹലോ ഹലോ
കേൾക്കുന്നുണ്ടോ
കേക്ക് കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേൾക്കാം പറഞ്ഞോളൂ
ആഹ് പഠിക്കയാണോന്ന്
ആഹ് പഠിക്ക ഞാൻ പഠിക്ക
എന്ത് ചെയ്യാണ്
ഞാനിപ്പം ഡിഗ്രി തേർഡ് ഇയർ ചെയ്യ
ഏതാണ് കോഴ്സ് എടുത്തിട്ടുള്ള
ബി എ ഇംഗ്ലീഷ്
ആഹ് ഉം ഉം വീട്ടിൽ ഒരാ ആരൊക്കെയുണ്ട്
വീട്ടില് ഇമ്മണ്ട് പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്
മൂന്ന് മക്കളല്ലേ
ആഹ്
കല്യാണം കഴിച്ചില്ലല്ലോ അല്ലേ
ഇല്ല ഇല്ല
പി എസി നോക്കുന്നുണ്ടോ
ഇല്ല പി എസ് സി നോക്കുന്നില്ല ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചിണ്ടായിരുന്നു
ആഹ്
പിന്നെ എനിക്ക് പി എസ് സി എഴുതാനും വല്ല ഇൻട്രസ്റ്റ് ഇല്ലേ
അതെന്താ പി എസ് സി എഴുതണ്ടേ മീൻസ് അങ്ങനെയല്ല നമ്മൾ ഒരു അവസരം കൊണ്ട് പോയി കളയുന്നേ ഇപ്പം തന്നെ ചെറുപ്പത്തിലല്ലേ ഇപ്പം ശ്രമിച്ചാലല്ലേ കുറച്ച് കഴിയുമ്പോഴത്തിനേ കിട്ടത്തുള്ളൂ
ആഹ് എനിക്ക് അങ്ങനെ ഗവൺമെന്റ് ജോബ് അങ്ങനെ വലിയ ഇതൊന്നുമില്ല അപ്പൊ ഞാൻ അങ്ങനെ എഴുതാനൊന്നും ശ്രമിച്ചിട്ടില്ല
എഴുതാൻ നോക്ക് എത്ര പേരാ ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ പി എസ് സി പഠിക്ക കേട്ടോ ഞാൻ പി എസ് സി നോക്കുന്നുണ്ട്
ഏഹ് എന്ത് ജോബിനാ നിങ്ങൾ നോക്കുന്നേ
ഫോവേഴ്സ് ആണ് നമ്മൾ ഇപ്പം ഇറങ്ങിയാലേ ഒരു വർഷം അല്ലേങ്കിൽ രണ്ട വർഷത്തിള്ളിലിൽ റെഡിയ ആവുള്ളു നമുക്ക് ഡിഗ്രി ഡിഗ്രി വേണം പി ജി വേണം അതിൻ്റെ മലുള്ള എല്ലാം പഠിക്കണം എന്നന്നിരുന്നാലും നമ്മളൊരു ജോലി വാങ്ങ അല്ലെങ്കിൽ നമ്മള സ്വന്തം കാലിൽ നിൽക്കുകന്ന് പറയുന്നത് പ്രൈവറ്റ് ജോലിയേക്കാളും നല്ലതാ
ആ അതെ
പെട്ടെന്ന് ഒട്ടും താല്പര്യമില്ലാത്തവക്ക് ചിലപ്പോ കേൾക്കുമ്പോ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല
ഇല്ലല്ല
ഉ നല്ല കുഴപ്പില്ല പ്ലസ് ടു എന്താ എടുത്ത
എന്താ
പ്ലസ് ടു എന്താ എടുത്ത
ഞാൻ സയൻസ്
ബയോളജി സയൻസാ
ആഹ ഞാൻ ആദ്യം ഹ്യുമാനിറ്റീസ് എടുക്കാണ് വിചാരിച്ചത് എ എന്താ
അല്ല വീട്ടില് ഉമ്മുപ്പൊക്കെ ജോലിയ ഉണ്ടോ
ആ വർക്കന്നാണ്
ആ എന്ത ചെയന്നെ
ഇമ്മ സ്കൂളില് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഇ എഫ് ടി അങ്ങനെ എന്തോ പ കറക്റ്റ് ആായിട്ടക്ക് പേര് ഓർമ്മയില്ല പിന്നെ പപ്പ ഇല്ല പപ്പ മരിച്ചിട്ട് കൊറച്ചായി
ആ ശരി ശരി എന്താ കഴിച്ച ഉച്ചേക്ക്
ഞാ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ലേ രാവിലത്തെ ഫുഡ്ന്നെ കുറച്ച് മുന്നേ കഴിച്ചിട്ടുള്ളൂ
ആ ആ അപ്പൊ രാവിലെ നേരം വൈകി എഴുന്നേക്കല്ലെ
ആഹ്‌.
ഇന്ന് ക്ലാസ്സല്ലെ ന്നിങ്ങെക്
ഇല്ല ഇല്ല
അത അെ ഉറങ്ങി തീർത്തു
ആഹ
ഇപ്പോഴും കിടക്കണോ
ആ ഇപ്പൊ ഞാനിങ്ങനെ കിടന്നൊണ്ടാണ് കോള് ചെയ്യുന്നത്
റസ്റ്റ് എടുത്തിട്ട് ക്ഷീണയിട്ട് പിന്നെ ആ ക്ഷീണം മാറാൻ വേണ്ടി പിന്നെ എന്താ വീണ്ട കിറക്കാറണല്ലാ
ആ
അവിടുന്ന് അടുത്താണോ കോളേജ്ക്ക് വീട്ന്ന്
ആ ഒര് ബസ് കേറണം
ഏഹ് സ്കൂട്ടി ഒന്നും ഓടിക്കില്ലേ
ഞൻ ഓടിക്കും പക്ഷെ എനിക്ക് വണ്ടി ല്ല പിന്നെ ലൈസൻസും എടുത്തിട്ടില്ല
ആ ഉം ഉം പിന്നെ പറ്റില്ല വണ്ടി വണ്ടി വേണം കുറച്ച കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എപ്പളെലൊക്കെ പോകണമെങ്കിൽ എന്തായാലും പഠിക്കണത് നല്ലതാണ്
ആ അത അതെ
ആരോടും ചദിക്കട്ടില്ല അപ്പോൾ വീട്ടിൽ തന്നെ ആർക്കെും ഉമ്മക്ക്ക്കെ വൈ്യാതായാല ആക്കെങ്കും നമുക്ക് തന്ന വയ്യാതായ നമ്മൾ വണ്ടിയെടുത്ത് വിട്ടാൽ മതി
ഉം
പുസ്തഖങ്ങളൊക്കെ നന്നായിട്ട് വായിക്കോ
ആ ഞാൻ ലൈബറിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുനി ഇപ്പൊ കുറച്ചായിട്ട് വായി ക്കാൻ കുറച്ച് മടിയാണ് പിന്നെ എനക്ക്ങ്ങനെ ടൈം
ആ വേറെ അത്യാവശ്യത്തിന് നല്ലോണ്ണം വേറെ വായിക്കാണ്ടല്ലോ ല്ലേ
ആഹ
ഉം പുറത് കൂട്ടുകാര കൂടെക്കെ പോവോ
ഓ ഞാൻ എടക്ക് പോലുണ്ട്
എവിടത്തേക്ക പോകുന്നെ ദൂരത്തേക്ക് പോവോ അടെ അടുത്തന്നെ ഫുഡ് കഴിക്കാന
നമ്മള ഏതെങ്കിലും കഫേ ലൊക്കെ പോകും പിന്നെ ഫോട്ടോ എടുക്കാന് അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്പോട്ട് കണ്ട് പിടിച്ചിട്ട് അവിടെ പോകും പിന്നെ ഫുഡ് കഴിക്കും എനിക്ക് പത്തൊമ്പത്
ഡിഗ്രി സെക്കൻഡ് ഇയർന്നല്ലെ പറഞ്ഞെ
തേർഡ് ഇയർ
അ തെഡ് ഇയർ ഉം ഉം ഉം അവിടെ അടുത്താണോ കോളേജ്
ആ നിങ്ങൾ വർക്ക് ചെയ്യല്ലേ
വർക്ക് ചെയ്യല്ല ഞാൻ പി എസ് സി പഠിക്കാണ്
ആ അതന്നെ അപ്പം നിങ്ങക്ക് എത്ര ഏയ്ജ് ഉണ്ട്
എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട്
ഓ മാരിഡ
ആ മാരിഡാണ് ഒരു കുഞ്ഞുണ്ട്
ഓ
കെജിയിൽ പഠിക്കുന്നു
ആഹ
രാവിൽത്തെ യുദ്ധങ്ങളൊക്ക കഴിഞ്ഞി ഇരിക്കാണ് ഇനി കൊറച്ചഴിഞ്ഞ വൈന്നേരം ആവുമ്പൊ പിന്നിം തൊടങ്ങും ഇപ്പഴൊക്കെ നിങ്ങകൊക്ക റസ്റ്റ് കിട്ടൊള്ളു കുറച്ചൂടെ കഴിഞ്ഞ റെസ്റ്റ്ണ്ടാവില്ല റെസ്റ്റെട്ക്കാൻ ഒന്ന് വിചാരിക്കാൻ പോലും സ്വപ്നത്തി പോലും വിചാരിക്കണ്ട റെസ്റ്റ്ട്ടും
ഇല്ലല്ല
ഇന്നലെ എന്തേലു നമുക്കായിട്ട് എന്തേലൊക്കെ പണിണ്ടായി കല്യാണം കഴിച്ച് കഴിഞ്ഞാ എല്ലാം കണക്കായി അതിനല്ലെങ്കിൽ അതുപോല്ത്തെ ആൾ വേറെ വീട്ടാരെ കിട്ടണം എവിടെ വീട് എവിടേണ്
ഓഹ് അത് ശരി ഞാൻ ക്യാലിക്കറ്റ്
ആഹ് കോഴിക്കോട് എവിടെയാ
കോഴിക്കോട് മാങ്കാവ്
ആഹ് എന്റ വീട് കോഴിക്കോടാണ് രാമനാട്ട്കര
ആഹ് ഫവ്ക്കു രാമനാട്ട്കര ആഹ് ഭാഗത്തന്നെ
ആഹ് അതെ കല്യാണം കഴിച്ചത് നെലമ്പൂരണ് ട്ടൊ അന്ന്
ആഹ് കൊറേ വർഷായൊ കല്യാണം കഴ്ഞ്ഞിട്ട്
അഞ്ചർഷം ഉം ഉം അല്ല പത്തൊമ്പത് വയസല്ലെ ആയിട്ടൊള്ളു കല്യാണൊന്ന് നോക്കുന്നൊന്നില്ലല്ലൊ
ഇല്ല ഞാനൊരു ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ആഹ് ഒരു ഇതില് കല്യാണം കഴിക്കാന് ചാൻസുള്ളു
തൽ നമ്മുക്ക് എന്ന് സ്യയം തോന്നുന്ന് എന്നാണൊ അന്ന് കല്യാണം കഴിച്ചാ മതി ഒരു ജോലി കയ്യിയില്ണ്ടെങ്കി ഏറ്റവും നല്ലത
ആഹ് അത് എങ്കി പിന്നെ
നടക്ക്ന്നേന്റെ ഒരു സുഖവൊന്നും കല്ല്യാണം കഴിച്ചാലൊന്നും കിട്ടില്ല അങ്ങനല്ല നമ്മളാ ആരെ ഉത്തരവാദിത്തങ്ങൾ കൊറേ നമ്മളെ തലയിലാവും
ആഹ് ശരിയാ ക് ഇന്റെ ഇമ്മാണെങ്കിലൊന്നും അങ്ങനെ മാരേജിന് വല്ല്യ ഇമ്പോർ അങൻതൊന്നും അത്ര കൊട്ക്ക്ന്ന ആളല്ല
നമ്മൾ പണിയെട്ക്ക ഉമ്മേനെ നോക്ക വീട്ട്ലെ കാര്യങ്ങള് നോക്ക നമ്മളെ നോക്ക ഇപ്പോ എന്നിട്ട് നമ്മക്ക് വേറൊരാളെ വേണന്ന്ണ്ടെങ്കി മാത്രം കല്യാണം കൊറ്ച്ചൂടി കഴിഞ്ഞഴിഞ്ഞാ കല്യാണന്ന്ള്ള ആഹ് ഒരു ഇ ഇതേ പോവും നമ്മടെ നാട്ടിന്ന്.
ആഹ്
അതായത് മാത്രം വക്കുന്ന ശതി
ജോലിയൊന്നും ഇല്ലാതെയ് അഹ് എനിക്കാണെങ്കില് കല്യാണം കഴിക്കണെ മുന്നെ ചെറിയ പ്രൈവറ്റ് ജോലിയൊക്ക ഇണ്ടാര്ന്നു പിന്നെ കല്യാണ ശേഷം പിന്നെ ജോലിക്കൊന്നും അങ്ങനെ പോയിട്ടില്ല പിന്നെ എന്തേലും പീ എസ്സി ഒക്ക എഴ്തി ഇങ്ങനേ ഇരിക്കുന്നു.
ഓഹ് പിന്നെ പാർട്ട്ണറെ നോക്കണല്ലൊ മാരേ ഇപ്പം ഓരോ ന്യൂസ് ഒക്ക കാണ്ണത് പിന്നെ എന്റെ ഫ്രണ്ട്സ് അതിനെന്നെ ഓരോ എക്സ്പീരിയൻസ് ഒക്കണ്ടാവും മാരേജ് കഴിഞ്ഞോർകൊക്കെ
അതെ ഈ വീട്ട്ലെ ചെലേ അമ്മയ്ക്ക് ഉപ്പക്കും ഉമ്മക്കും ഉള്ളതിനെ ക്കാൾ കൂടുതല് ചെലേ ഏഹ് കുടുംബത്തില്ള്ള മറ്റ് ഏഹ് വീട്ടുക പിന്നെ എന്ത പറയ കുടുംബക്കാർക്കാണ് പ്രശ്നം നമ്മൾ കല്യാണം കഴിക്കാത്തേന്.
ആഹ് ശരിയ
അവർക്കാണ് വേദനകള് വര ഇത്ര വയസ്സായിട്ടും കല്യാണം കഴിച്ച ട്ടില്ല വീട്ടിലുള്ള ആൾക്കാർക്ക് പോലുല്ല എന്നാ അവരെന്തങ്കിലും ചെയ്ത സഹായിക്കുവോ അതുല്ല
അതുല്ല
നമ്മൾ വീട്ടില് ആൾക്കാര് കഷ്ടപ്പെട്ട് എന്തേലൊക്കെ തന്ന് കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കളഞ്ഞാൽ അതിന് ചീത്ത പറയാനും നമ്മളുടെ കുറ്റം പറയാനും കൊറവ് പറയാനും മുൻപന്തിയിലുണ്ടാവും സഹായിക്കാൻ ആരുണ്ടാവുല്ല. പ്രത്യേകിച്ച് കല്യാണത്തിന്റെ സമയത്താണ് എല്ലാവരെയും മനസിലാക്ക.
ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവന്നുള്ളത് അങ്ങനെ പൈസേൻ്റെ എന്തെലും വിഷയം വരുമ്പോഴാണ് മനസ്സിലാവ.
ഓഹ് അത് ശരിയാണ്.
അതിന മുന്നവരെ നമ്മളിങ്ങനെ വായട്ടലക്കാൻ നങ്ങളെ നാട്ടിൽ പറഞ്ഞ പോലെ എല്ലാരും ഉണ്ടാവും. കാര്യത്തോടടുക്കുമ്പോ ആരും ഉണ്ടാവൂല എല ഇട്ടോനും ഉണ്ടാവുല്ല ചോറ് വളമ്പാനുണ്ടാവുല്ല ആരുണ്ടാവുല്ല.
അത് ശരിയ
പൈസടെ കാര്യങ്ങളൊക്കെ വരുമ്പഴേ കല്യാണത്തി ഞാൻ എൻ്റെ കല്യാണത്തിനക്കെങ്ങനെ പൈസയുടെ കാര്യം വരുമ്പോ ആരുല്ല നമ്മളാ കടം വാങ്ങിയിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അപ്പോ ഉമ ഉമ ഉം
എത്ര വയസ്സില കല്യാണം കഴിച്ചത് ട്വന്റി ഫോർ ട്വന്റി ഫൈവാ
അതെനിക്ക് നമുക്ക് ഓക്കെ ഒക്കെയണെന്നുണ്ടെങ്കിൽ അതുവരെ കല്യാണമൊക്കെ വരുമായിരുന്നു അയിന് മുന്നേ പക്ഷെ നമ്മക്ക് നമ്മൾ നോക്കി ഒക്കെ ആവണല്ലോ കല്യാണത്തോടും വേറൊരു വീട്ടിൽ പോണം അവിടെ അറിയാത്ത ആൾക്കാർ നമ്മളിപ്പോ ആഹ് കാണ്ണ ഒരു രണ്ടോ മൂന്നോ മാസത്തെ പരിചയത്തിന്റെല്ലേ നമ്മള് പോന്നത് വേറെ വേറെ ഒരു രീ ന്റെ അവസ്ഥ അറീല
ആഹ്
അറീല്ല അങ്ങനെ ഉം എന്ന ഓക്കെടാ
ഓഹ് ടൈമായോ ഉം